ആഹ് എന്താ
എവിടെയാടി
എവിടാ
വിളിച്ചിച്ചതാ എന്നാപിന്നെ ഹലോ എടീ കേക്കാവോ
ആഹ് കേക്കാം
ഉം പറ എന്തെടുക്കുവാ
എവിടാ നീ
എവിടാണെന്ന് നീ
ഉം എന്താടുക്കുവാ പഠിച്ചോടീ?
ഉം പഠിച്ചുവായിച്ചു നോക്കി ആഹ്
ഞാനിത്രയും നേരം ഉറക്കമായിരുന്നു.
ഞാനിനി എനിക്കിനി രണ്ടെണ്ണംകൂടെയുള്ളു.
ഉള്ളോ വാക്കിയെല്ലാം പഠിച്ചു തീർന്നോ?
ഉം ഇത് ഏഴെണ്ണമേ യുള്ളൂ. മൊത്തം.
കൊള്ളാം
ഉം രാവിലെയിരുന്നു കഴിഞ്ഞാൽ പഠിക്കുമായിരിക്കും. എന്നാലെന്നെ വിളി
ആഹ് പിന്നെ തയ്യാറാകുവായിരുന്നു.
ഞാനിപ്പൊ എനിക്കു രണ്ടെണ്ണംകൂടെയേ യുള്ളു
ഉം ഇനിവേണമെനിക്കുപഠിക്കാൻ
ഞാ വി കഴിക്ക് പോ
ഉം ആ മുത്തു ന്താ പോയോ?
ഉം എല്ലാരും പോയി.
ഉം ഭയങ്കര.
ഉം
ഓ
പിന്നെ പ്പഴാണ് ഹരി എന്നെ വിളിച്ച്
ആഹ.
ഉം.
പിന്നെ ഉറക്കം വേ ഇത്രേം നേരം ഉറക് ഏഹ് തക്കുടു അവടെ ബടെ ണ്ട്
പോയില്ലെന്നു.
ന് ഇന്ന് പോണ്ട തിങ്കൾ ബുധൻ വെള്ളി യേ ഉള്ളൂ.
നാളെ അവധിയാന്നല്ലേ അവധി കിട്ടേനി. അതെ
ന നാളെ കെ എസ് യു ടെ ബന്ദ് അല്ലെയോ?
ഉം.
കദീസു ആ ഗ്രൂപ്പോളിൽ ഇല്ലായിരിക്കുംല്ലേ?
പിന്നെ പരീക്ഷ മാറ്റി വെച്ച്.
മ്
അരിയന്ന് നാട്ടിന്ന് കൊടുക്കും.
ആഹ പിന്നെ അയ്ന് മെസ്സേജയച്ചോ?
ഉം ഉം അയ്ച്ച്.
ഉം.
രാവിലെ എന്താണ്ട് കയിച്ച് അവിടെ എത്തിനോ ന്ന്ട്ടപ്പോ എച്ചി കഴിക്കാൻ വന്ന് വെളിയില.
ആഹ
ഉം.
പിന്നെ.
പിന്നെ മഴയുണ്ടോടി?
മഴയോ?
ഉണ്ടോ?
ഇല്ല അവ്ടെ മഴയുണ്ടോ?
ഉം മഴക്കോളുണ്ട്.
വ്ടെ വെയിലാ.
ഉം.
ഉം പിന്നെ.
പിന്നെ ഉം.
ചാച്ചനോ?
എല്ലാരും പോയി.
ആഹ കൊള്ളാ.
ഉം.
കുഞ്ഞാമെന്തെ?
ഇവിടൊണ്ട് വേണൊ?
ഓഹ് വേണ്ട. ഉം.
ആര്
അവടെ അവരും പിന്നെ തക്കുടു.
അവരണ്ടേരുണ്ടോ?
ഇല്ല ഒരാള്
അപ്പൂപ്പനൊ വന്നില്ല്യോത്
അത ആതാ.
വൊ അതെ ഒള്ളോ അവ്ടെ.
ആഹ്.
ഉം
പിന്നെ.
ങ്ങാരെ കണ്ടുപിടി.
ഓഹ് ഇല്ല.
ഉം.
ഉം പിന്നെ ഭയ്ങ്കരെ. പോസ്റ്റ്‌ടിച്ചിരിക്ക്വ
ഉം ഞാനും.
ആഹ് നാളെ കഴിഞാ പിന്നെ തിങ്കളാഴ്ച്ചല്ലെ ഒള്ളു എക്സാം
ഉം അത് വരെ എന്തെയ്യുന്നെനിക്ക് ഒരു പിടിയില്ല
മറ്റേതാണേങ്കി പർഞ്ഞ ഉം ഇന്ന് പറയണം.
ആഹ്.
ഉം.
പറയ്വാരിക്കും.
ഉം ഇത് നെരി
ഉം അല്ലെടി സമ്മയ്ക്കാരിക്കൂടി അല്ല എന്തോറഞ്.
ആഹ് ഇന്നലെ. ഞാൻ പറഞ് നീ എനിക്കിങ്ങനെ ഹോപ്പന്നോണ്ടിരിക്ക്ന്നെ ഞാനായിട്ട് അല്ലലോ ഇതൊന്നും പർഞ്ഞേ നീ ഒറ്റരുത്തനല്ല്യോ എന്നെ ഇങ്ങെനെ. എളക്ക്യെത് ചോയ്ച്.
ആഹ്.
അപ്പ ഇയാളങ്ങ് വല്ലാതൊക്കേയട്ടാ.
ആഹ്.
പർഞ് എടി നോക്കാം ഉം ഒറപ്പില്ല. പറയ ഞാപർഞ്ഞ് എന്തിനാ അവറൂടെ പോന്നെന്തിനാ നമുക്ക് രണ്ടുർക്കും മാത്രം പ്പൊം
ആഹ്.
അപ്പറയാ ഇന്ന് പറയാം ഞാൻ പറഞ് ഞാനിനി അങ്ങോട്ട് ചോയിക്കതൊന്നുല്ല്യ ഇങ്ങോട്ട് പർഞ്ഞോണം ന്ന് പർഞ്.
ആഹ്.
പറയാന്നൊക്കെ പർഞ് ആർക്കറിയാം ഇന്നിനീ പറയ ത്തുല്ലായിരിക്കും നാളെ വേണം ഞായിനി ചോയിക്കാൻ ഇന്നെന്തായാലും ഞാൻ ചോയ്ക്കത്തില്ല.
ഉം. അട്ത്തില്ല്യൊര് ദോസൊ ഒരു നാട്ട് നാളെ ഒറ്റദോസൊ ഒറ്റോസൊടില്ലെ ഒള്ള്
ഉം.
ചാച്ചൻ ചോയ്ച്ചൊ അയിനെപ്പറ്റി.
ചാച്ചൻ ചോയ്ച്.
എന്തൊറഞ്
ഞാനാ ആന്നൊക്കെ പറഞ്ഞോളു പോവുന്നന്നൊക്കെ പറഞ്.
മ്മ്ഹ്
മ്മ്
പിന്നെ അമ്മചോയിച്ചോ
എഹ്
അമ്മ ചോയിചോ അയിനെപ്പറ്റി
ഇ ഇല്ല
ഉം
ഉം
എന്നാ നിങ്ങള് രണ്ടൂടി പോവാൻ പറയടി നീ പറ അവനോട്
എനിക്കറിയത്തില്ല എന്തര് എന്തോ ഒരു ചെറക്കനാ
നിങ്ങള് ഞായറാഴ്ച വന്നാ പോരായൊ
അയിന് അവൻ നിക്കണ്ടടി അവൻ സമ്മയിക്കട്രടി ആഹ ഞാനെന്തോ ചെയ്യാനാ
ഉം നിങ്ങളയിന് ട്രെയിന് വല്ലോം പോ
ഇതവെല്ലാം ഇതെല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിട്ട് അവൻ പറയുവ ഇപ്പൊ പറയവാന്നേ അവന് ഇപ്പ പേടി തോന്ന്
എന്തിനാ
ആ എന്തേലും സീൻ ആയാലോ ഇത്രേയാ അന്നച്ചാ തൊടക്ക അയ്യ ഇവന ആദ്യം ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ് ഒന്ന് പോയടാ ഇതൊക്ക ഇപ്പ എന്നെ വിടും സീന ഇതൊക്കെ ഞാൻ പറഞ് അപ്പൊ ഇല്ല ഇല്ല ഈ എന്ത് വല്ല്യ കള്ളത്തരം പറന്ന് വന്നേ പറ്റിവൊ അങ്ങനെ ഇതൊക്കെ പറഞ് എന്നെ ആ ദിവസം ഫുള്ള് അവൻ ഇത് തന്നെ പറഞ്ഞ് എന്നെ എളക്കി മൊത്തം
ആഹ്
മനസിലായോ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെയൊക്കെ പറയാ നീ എന്താന്ന് ഇത് എനിക്കറിയത്തില്ല
കൊള്ളാം നീ തന്നെ അങ്ങ് പറയ് ഇനി പോ പോവാ അങ്ങനെ വാ ദിവസം വല്ല അവനും തീരുമാനിക്കാൻ
ഇന്ന് പറയാതെ എന്തായാലും പറഞ്ഞു എനിക്കറിയത്തില്ല എന്തുവാന്നു എന്ത്‌ വാന്നു
ഉം പൈസ കൊടുത്തിട്ടിട്ടില്ലല്ലോ അവൻ
ഇല്ല ഇല്ല
എടി ഗവിലല്ലെ പോന്നെ മറ്റേ ഇത്ട്ടേക്കന്ന്
അത് വേറെ അതിനകത്ത് അത് വേറെ ബസ്സില് വേറെ അത് വേറെ ഇത് വേറെ ഇത് സിംഗത്തില് പോകുന്നത് മൂന്നാറങ്ങാണ്ട്
ആഹ്
മറ്റേതിൽ അവള് പോന്നത് അ അവരേ പാക്കേജാ അത് ഗവീല് അത് സ്ട്രേഞ്ചർസ് ട്രിപ്പ്
ഓഹ്
ഉം
ആ ഞാൻ വിചാരിച്ചു ഇനി ഗവിയായിരിക്കും പോന്നേന്ന് അണന്തും എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ
ഇവ എന്നോട് പറഞ്ഞ ഗവി പോ പോന്നുണ്ടവര് അടുത്ത മാസം ഇരുപത്തി നാലാം തീ
ആ ആര് പോന്നോ അനന്തു പോന്നോ
മ്മ്
ആഹ്
സത്യം പറഞ്ഞ ഈ പെണ്ണിന്റെ അങ്ങെണ്ടാ തോന്നുന്നു ഇതിപ്പൊ ഞാനിപ്പ നോക്കിയ ഇപ്പൊ ഞാനും കണ്ടത് ഞാൻ ഇന്നനെ നോക്കിയപ്പോ ഇരുപത്തി ഏഴാന്തിയാ പോകുന്നേ അത്
ആ അതും ഇരുപത്തേഏഴാംതിയ
എന്ത്‌ ആഹ എന്തുവാ ഇവൻ ഈ പറഞ്ഞേന്ന് എനിക്കറിയാ വയ്യനിക്ക് ഇനി എന്നോട് ഇനി കള്ളത്തരം പറയുവാന്ന് എന്തുവാ ക്കറിയത്ത്
ഉം
അനന്തു മെല്ലെ ഒറ്റയ്ക്ക് പോയ അനന്തു വിനെ ഞാ മിണ്ടത്തില്ല
കൊള്ളാം
അത് പിന്നെ അവര്ടെ കൂടെ വല്ലൊം പോവാണെങ്കി നോക്കിക്കോ എന്നാ പിന്നെ മിണ്ടതില്ല
ഓഹ് ഒറ്റയ്ക്ക് പോവത്തില്ലായിരിക്കു ആര് ചെലപ്പൊ ഇ ആര്യൊക്കെ ഇണ്ടായോണ്ട് ആർക്കറിയാം
അതാ എടീ അവറ്ട കൂട പോയാ ഞാൻ ഇതല്ല എ തന്നെ മിണ്ടത്തില്ല. കാര്ണം അനന്തു ആര്യയൊക്കെ വിളിച്ചത്... ഞാ എന്നേം കുട കൊണ്ടു പോവാൻ വേണ്ട്യ ആര്യക്കെ ഓൾറെഡി വിളിച്ചത്. അന്ന് അവൻ പർ അതേടീ അവനാദ്യെ എന്നോട് പറഞ്ഞത്, എടീ? നമുക്ക് മൂന്നാറ് പോവാം. ഇന്ന ഡെയ്റ്റില പോവ്ന്നത്. അതേപോലെ ഇന്ന് നൈറ്റില്... തിരിക്കും. അതെപോലെ അക്കൊമൊഡേ ഷനെല്ലാം ഉണ്ട്. പാക്കേജ് വിത്താണ് ആയിരത്തഞ്ഞൂറ് രൂവ്യാ, പോവാന്ന് പർഞ്ഞു. ഞാ പർഞ്ഞു ഇന്ന്... പോയേടാ നീ എന്തെ പറയുന്നത്? എന്നെ വിടത്തൊന്നൂല്ല അങ്ങന ഇങ്ങന ന്നൊക്ക പറഞ്ഞു. അവനില്ലാതെ പറ്റത്തില്ല അവനെന്തേ പറ്റതില്ലാ നീ വന്നെ പറ്റു അവൻ ഇത്തിരി ആഗ്രഹിച്ചതാ നിന്റെ കൂടെ വരാൻ എന്റൂട വരാൻ. ആഹ് അവൻ ഇത് ഭയങ്കരായിട്ട് ആഗ്രഹിച്ചു സോ, എന്തേലും കള്ളത്തരം പർഞ്ഞ് എങ്ങനേലും എറങ്ങ്. എന്നിട്ട് പറഞ്ഞ് അനകേം വിളിക്ക്, അപ്പൊ അവളുണ്ടെങ്കി വല്യ സീനും കാണത്തില്ലല്ലൊ? ക്കെ, ഞാ പർഞ്ഞു... ആഹ്, അപ്പ ഞാ പർഞ്ഞു എന്നാ ഞാൻ നോക്കാം. അങ്ങനെ ഈ ആദിത്യേടെ കല്യാണം വല്ലും ഗുരുവാഴൂര് വന്ന്... പർഞ്ഞ് നോക്കാം സെറ്റാക്കാന്ന്. പർഞു
ആഹ് ആഹ്.
അപ്പൊ അനക പർഞ്ഞു അത് സെറ്റാക്കണേ? പിന്ന ആമ്പിള്ളാര് മാത്രെ ഉള്ള്. നീ ഉണ്ടെങ്കി ഞാൻ അവന്റി അവറെ ചേച്ചിയെ വിളിക്കാം, പിന്നെ ലവളെ കൂട്ട്കാരി
ആഹ്...
സൂര്യ വിളിക്കാന്ന്.
ആഹ്.
അപ്പ, ഞാനാ ആഹ്, ഇങ്ങനെങ്ങോട്ട് പറഞ്ഞു കെട്ടോ? അപ്പൊ അപ്പൊ പറ... ആഹ്, ഇനി ഇയാള് അതിന്റെ പേരിലെന്നോട് കേന്തി അടിക്കര്ത്. നീ ഉണ്ടായോണ്ട ഞാ അവരെല്ലാം വിളിക്ക്ന്നത്. അപ്പൊഞി അവര്... പറഞ്ഞെല്ല സെറ്റാകിക്കോളാം. അഥവാ നിന്റെ അച്ഛനെ വല്ലൊം അമ്മയെ വല്ലം വിളിക്കും ചേച്ചിടെ കയ്യിലോട്ട് കൊട് താ ആദിത്യാന്ന് പർഞ്ഞാ മതി. അങ്ങൻത്തെ രീതിയിലൊക്ക സംസാരിപ്പിക്കാം. ഇതൊക്ക പർഞ്ഞു. ഇങ്ങനൊക്ക പർഞ്ഞു എടീ അപ്പൊ ഞാ ഓൾറെഡി പറഞ്ഞല്ലൊ വീട്ടി പറ്റത്തില്ല അങ്ങനെയാന്നൊക്കെ എന്നിട്ട് ഇവനെന്നേ. ഇത് പുഷ് ചെയ്തല്ല്യോ? പോകാം പോവാ അപ്പൊ എനിക്ക് ഒത്തിരി ഹോപ്പ് വരില്ല്യോ? പോവാം. ആഹ് നമുക്ക് വാ അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ഞാനു ഇത്... ഒത്തിരി ആഗ്രഹിച്ച അങ്ങനെ നിന്റട്ത്ത് ഞാ ഇതെല്ല പർഞ്ഞ്.
ഓഹ്.
അങ്ങനെ ഇതെല്ലാം പർഞ്ഞ് ഇപ്പ അവൻ പറയുവാ എന്ത്? ടി അവരെല്ലാം ഉണ്ട്. അപ്പൊ നിന്നെ മാത്രവായിട്ട് ഞാൻ എങ്ങനാ കൊണ്ട് പോവ്ന്നേന്ന്?
അയിനെന്തുവാ?
നീ അലോയ്ച്ചോക്, നിന്നോട് ഇതെല്ലാം പർഞ്ഞത് ഞാൻ... കാറ്ണിവര് എല്ലാം വിള്ച്ചിട്ട്, അവന് ഇയ്യ ഇപ്പ അവസാനം പറയുന്ന്.
കൊള്ളാം. നീ എന്തായാലും ഇന്നെ എന്തായാലും പറയായ്ര്ക്കും എന്തേലും ഒര് തീരുമാനം.
ആഹ്, അങ്ങനെ പർഞ്ഞ്ട്ട്... ആഹ്, അവസാനം ഞാ പർഞ്ഞ് എട വീട്ടി സമ്മതിച്ച് എന്നൊക്ക പറഞ്ഞപ്പൊ എന്ത്? വല്യെ അവന് സന്തോഷ ഇല്ല.
കൊള്ളാം. ആഹാ എനിക്ക് പത്ത് മിനിട്റ്റായി കഴിഞ്ഞിട്ട് വിളിക്കാം ഇപ്പം വിളിക്കാം.
ആഹഹ.